ഹലോ. ഓകേക്കുന്നുണ്ട്എന്താവാർത്താനൊക്കെ?
നല്ലത്.
ഉം ഹലോ.
എന്തെടുക്ക എന്തൊക്കെയോ ഒച്ച കേൾക്കുന്നെ.
ഞാൻ ഇവിടെ ചെറിയ പരിപാടിയിലാണ് അപ്പൊ
ആ ണോല്ലേ.
അതെ കുടിര്ക്കല്ലാണ്.
ആഹ് ആഹ് ആഹ് വീട് താമസാ.
ഏതാ എന്ത്?
വീട് താമസാണോയ്ക്കാ.
അതെ അതെ വീട് താമസാണ്.
ആര്താ സ്വന്തണോ അതോ ബന്ധുവിന്റെതാണോ?
ഇവിടെ കുടുംബ ത്തി കുടുംബത്തിലാണ്. എന്തൊക്കെ ആണ് വർത്തനങ്ങളൊക്കെ?
ഉം ഇന്ന് നല്ല ആളുകളായിരിക്കുംല്ലേ?
നല്ല ആളുകൾണ്ട് ഞാൻ വാതിൽ അടുക്കാണ് കാരണം നമുക്ക് കേക്കണ്ടെ സം സംസാരിക്കുന്ന എന്തെങ്കിലുമൊക്കെ ഹെ. അയ് അതങ്ങനെ വെറുതെന നിന്നപ്പോ വിളിക്ക വിളിച്ചതാ.
ഉം എന്താ പുതിയ വിശേഷങ്ങളൊക്കെ?
എങ്ങനെ.
എന്താ പുതിയ വിശേഷങ്ങളൊക്കെ ചോദിക്കാ.
പുതിയ വിശേഷം എന്ത നല്ലതണ് അങ്ങനെ പോണു കുഴപ്പമൊന്നുല്ല.
ഉം കാപ്പിയോ നല്ലത് സുഖം അങ്ങനെ പോകുന്നു കാപ്പ്. ഓ കുടിച്ചു കുടിച്ചു കുടിച്ചില്ലേ
ഞാനിപ്പം ചോറ്തിന്ന് രണ്ടാമത്തെ ട്രിപ്പ് ഇരുന്നു എന്നു
ആഹ അതങ്ങനെയാണല്ലോല്ലേ നമ്മ കല്യാണോം അങ്ങനത്തെ പരിപാടിയൊക്കെണ്ടാവുമോ നമ്മളങ്ങനെയൊക്കെ കഴിക്കുമല്ലോ
അതെയതെ പിന്നെ കൂടിരിക്കലല്ലേ അമക്ക് രണ്ട് മൂന്ന് വർഷക്കെമ്മള് ഇരിക്കുവല്ലോ
ആഹ് അതെ അത്ണ്ടാവല്ലോ പരിപാടി ഇ നീ ഇന്നിപ്പോ അവിടെയാവൂലോ എല്ലാവരും
അതെയതെ ഇവിടെയാണ് എല്ലാരുപ്പള്ളത്
ആഹ് ആര ബന്ധുക്കളാണോ അല്ലെങ്കിലയൽവാസിയാണോ
ബന്ധുക്കളാണ്
ആണല്ലേ ആഹ് അപ്പൊ നമ്മളെന്തായാലും അവിടെത്തന്നെല്ലെ ഉണ്ടാവുള്ളൂ
ആഹ് അതെ അതെ അങ്ങനെ തന്നാണ് പിന്നെ മഴ എടക്കെടക്ക് വര്യ പോവാ അങ്ങനെയാണ ഇങ്ങളതോ
ഇവിടൊക്കെ എന്തോരു മഴയാന്നോ
അതെല്ലേ
നല്ല മഴയാ ഇടക്ക് ചെറിയൊരു തോർച്ചണ്ടാവും പിന്നെ അതേപോലെ വരും പിന്നെ ചെറിയൊരു തോർച്ച വെയിലില്ല അലക്കിയതൊന്നു ഉണങ്ങുന്നില്ല
ഏഹ്
ആ കാരണേ
ഉം ഉം മഴയല്ലേ
ഉം ഇല്ല വെയിൽ തട്ടീട്ട് ആ ഉണങ്ങുമ്പോ അത് വേറെ തന്നെയാണല്ലോ
അതെ അതെ ശരിയാണ്
ആഹ് അല്ലാതൊണങ്ങുമ്പോ എങ്ങനായാലും ഒര്തൊണ്ടാവും
അതെ അതെ ശരിയാണ്
ഉം എന്താരുന്നു ബിരിയാണി ആയിരുന്നോ അതോ
കബ്സിം കടായി
ഏ
മന്തിം കടായിയന്നെയ
ആഹ് മന്തിം കടായില്ലേ ഇപ്പതൊക്കെയാണല്ലോല്ലേ കൂടുതലും ഫുഡ്
ഉം എന്താ അവിടെ ചായക്കടിക്കെന്താ
ഇവിടെ ഇവിടെ സ്പെഷ്യൽ ഒന്നുല്ല
ആഹ്
ഇവിടെ സാദാ മീന്റെ കറിയും മീൻ വറുത്തതും
അത് മതിയല്ലോ മീൻ പോരേ
ആഹ് അതേ ഉള്ളൂ അല്ല അത് മതി ധാരാളം
അതിനത് മ്പടോ
ഉം ഉം അതെ
പിന്നെ എന്ത്‌ വേറെ എന്തൊക്കെയെ പറയൂ പിന്നെ എന്താ വീട്ടിലാർക്ക് ഉള്ളപ്പോ
ആഹ് വീട്ടില് ഞാനും കൊച്ചും പുള്ളിയെള്ളു ഭർത്താവ് അല്ലല്ല ഞാനും കൊച്ചും ഭർത്താവുണ്ട്
ഓ വേറെ വീട്ടിലാ
ഗൾഫ് ആഹ് ഗൾഫിലല്ല ഇവിടെത്തന്നെ നാട്ടിൽ തന്നെ
അതേല്ലേ
ഉം പുള്ളി പണിക്ക് പോയതാ
അല്ല ഞങ്ങൾ എല്ലാവരും കുടിക്കല് ങ്ങള് പണിക്ക് പോയതാണ ങ്ങളെ ഹസ്ബൻഡ്
ആഹ് ആഹ് പണിക്ക് പോയതാ നിങ്ങൾക്കൊന്നും ഒഴിവുണ്ടാവകത്തില്ലല്ലോ
ആഹ് അതെ അതെ ഇങ്ങളെന്തെങ്കിലും വർക്ക് ചെയ്യുന്നുണ്ടോ.
പരിപാടി ഒന്നും ഒന്നും ചെയ്യുന്നില്ല.
ആഹ് എന്തെങ്കിലും ചെയ് ചെയ്യാനെന്താ പ്ലസ് ടു കഴിഞ്ഞതാ
ചെയ്യാൻ ആ പ്ലസ് ടു ഒക്കെ കഴിഞ്ഞതാ ചെയ്യാനേ കൊച്ചിന് സ്കൂളില് ഒരു ഒൻപത് ഒൻപതര ഒക്കെ ആകുമ്പോം കൊച്ചിനെ സ്കൂളിൽ ആക്കണം പിന്നെ അവന് മൂന്നര ഒക്കെ ആകുമ്പോ സ്കൂള് വിടേം ചെയ്യും ഇതിനെ കൊണ്ട് നമ്മള് കൊണ്ടുവരാനും നോക്കാനും ആക്കാനും ഒന്നും ആരും ഇല്ലാത്ത കാരണേ
അതെ അതെ
എങ്ങോട്ടും പോവാൻ പറ്റത്തില്ല
ആ അത് ശെരിയാണ്
അതാ പിന്നെ നമ്മള് എവിടേലൊക്കെ ആക്കി പോവാന്നറഞ്ഞ അതൊരു ഇതല്ലല്ലോ ആരപ്പൊ എന്നും നന്മക്ക് പിള്ളേരെ നോക്കി തരാൻ ആരേങ്കിലും ഉണ്ടാവോ ആരും ഉണ്ടാവത്തില്ല
ഇണ്ടാവൂല അത് ശെരിയാണ്
അതുകൊണ്ട് എങ്ങോട്ടും പോകുന്നില്ല പോകാനൊക്കെ താല്പര്യം ഉണ്ട് എന്തെങ്കിലും വർക്ക് ചെയ്യാൻ അങ്ങനെയൊക്കെ താല്പര്യൊക്കെ ഉണ്ട് പക്ഷെ നമ്മുടെ സാഹചര്യാണല്ലോ
ബാഗ് ശെരിയാണ്
പറ്റാത്തെ അതു കൊണ്ട് മ് അതുകൊണ്ട് വീട്ടിലിരുത്തം ഇഹ് അതേ ഒള്ളൂ എങ്ങോട്ടേ ങ്കിലും പോകുന്നുണ്ടോ
ഞാനോ
ആഹ്
ഇല്ല ഞാനും ഇതേപോലെ തെന്നെ വീട്ടിലിരിക്കാണ് പോകണം ഇൻഷാ അള്ളാ വൈകാതൊക്കെതെന്നെ എന്തെങ്കിലൊക്കെ
ഏ
എന്തെങ്കിലൊക്കെ നോക്കണം പറയാ
ആ അതെ കുഞ്ഞു പിള്ളാരുണ്ടോ
ഇല്ല പിള്ളാരായിട്ടില്ല
ആഹ് ഇല്ലല്ലേ അഹ് അഹ് അഹ് അഹ് കൊറെ ആയോ കഴിഞ്ഞിട്ട് അടുത്ത് കഴിഞ്ഞതൊള്ളാ ആണല്ലേ ആഹ്.. ആഹ് എന്തോ കൊഴപ്പം ഉണ്ടോ പിന്നെ നിങ്ങള് ട്രീറ്റ്മെന്റ് എന്തെങ്കിലും ചെയ്തീല്ലേ
ട്രീറ്റ്മെന്റ് ചെയ്തിട്ടില്ല ചെയ്യണം
മ് കുഴപ്പങ്ങളൊന്നും ഇല്ലായിരിക്കും ഇന്നാല്
അറിയൂല എന്താറിയില്ലല്ലോ നമ്മൾ ട്രീറ്റ്മെന്റ് ചെയ്താലാ നമുക്കറിയൊള്ളൂ
ആഹ് ഇതിന് അങ്ങനെ ട്രീറ്റ്മെന്റിന് ഒന്നും പോവണ്ട ഈ കണ്ടമാനം മരുന്നും ഇതൊക്കെ കഴിക്കുമ്പോ എന്താറിയോ നമ്മുക്ക് അതെന്താറിയോ വേറെ ഓരോരോ ഇതൊക്കെ ഇല്ലെ ഇപ്പൊ നമ്മൾ ഇൻസ്റ്റെലൊക്കെ ഓരോത് കണ്ടിട്ടില്ലേ
ആഹ്.. ആഹ്
അതാ കണ്ടില്ലേ ബ്ലിസ്സ് പിന്നെ അങ്ങനെ കൊറേ ഉണ്ട്
അതെ അതെ
ആഹ് അപ്പൊതിന്റെ ഹോസ്പിറ്റൽ കുറേ ഉണ്ടല്ലോ അപ്പൊ എന്താന്നറിയോ ഒന്ന് ആ നമ്പർ ഒന്ന് സേവ് ചെയ്തു വെച്ചിട്ട് ഒന്ന് നമുക്ക് പോകേണ്ട ഒരു ഇതുണ്ട് കുറെയൊക്കെ ഫ്രീ ഉള്ള നമ്മളെ പരിശോധന ഒക്കെ ഉണ്ടല്ലോ
അതെ അതെ
ഓരോ ഓരോ നന്മളോരോ ബ്ലഡ് ടെസ്റ്റ് അതൊക്കെ ഉണ്ടല്ലോ
അതെ അതെ
അതൊക്കെ ഒന്ന് ചെയ്ത് നോക്കിയാൽ മതി നല്ലതായിരിക്കും. പിന്നെ നമ്മളെ ഡയറ്റ് ഡയറ്റ് ഡയറ്റ് നല്ല രീതിയിൽ ഡയറ്റ് എടുക്കാ അങ്ങനെയൊക്കെ ചെയ്യുമ്പോ നമുക്ക് അങ്ങനെ നോക്കോ ശ്രമിച്ചു നോക്കിയാൽ മതി പോവണം താല്പര്യം ഒണ്ടെങ്കില് അങ്ങനാ പോയി നോക്കിയാൽ മതി അങ്ങനെ താല്പര്യംഉണ്ടെ രണ്ടു പേർക്കും
ആഹ് താല്പര്യം ഒക്കെ ഉണ്ട് പിന്നെ സാഹചര്യങ്ങൾ നമുക്ക് അനുകൂല അല്ലാതപ്പോ
അങ്ങനെ നോക് നിക്കരുത് സാചര്യം എപ്പഴും നമുക്ക് അനുകൂലമായിട്ട് നമ്മള ഇങ്ങനെ ഈ കാര്യത്തിൽ നമ്മ സഹചര്യം മാത്രം നോക്കി നിക്ക ക്കരുത് നമ്മളൊരുങ്ങിപ്പോവണം
അതെ അതെ
ഞാനൊക്കെ എനിക്കൊക്കെ പിന്നെ എനിക്കിപ്പോ ഒരാളെ ഉള്ളൂ അപ്പൊ രണ്ടാമത്തെ രണ്ടു പ്രാവ്യ- പ്രെഗ്നന്റായി പോയി
ആഹ്
അങ്ങനെയൊക്കെ നിൽക്കുന്ന ഒരാളാണ് ഞാന് അതുകൊണ്ടാണ് ട്ടൊ ഞാൻ പറയുന്നത് നമുക്ക് പിള്ളേരില്ലത്ത ഒരുരിത് ഞമ്മക്കൊരു വേറെ തന്നെയാ അത് കേട്ടപ്പോ ഒരു തോന്നിയതോട് പറഞ്ഞതാണ് വേറൊന്നും വിചാരിക്കരുതിട്ടോ
മ് എന്നിട്ട് കാണിച്ചങ്ങള്?
ഏഹ് അല്ല ഞാന് അങ്ങനെ ഡോക്- കാണിച്ചതൊക്കെ പക്ഷെ എനിക്ക് അങ്ങനെ ഒണ്ടാവാത്തെ പ്രശ്നമൊന്നുല്ല. ഉണ്ടാവാത്ത അങ്ങനത്തെ കുഴപ്പങ്ങളൊന്നുല്ല ഈ ര- രണ്ട്‌ പ്രാവശ്യം ഉണ്ടായത് ഒരു ഒരു വർഷത്തിന്റെറെ ഇടയ്ക്ക് രണ്ടും ണ്ടായി.
അതെന്ദ് കൊണ്ടാ അങ്ങനെ ആവാൻ കാരണംല്ലേ?
അത് അത് ചെലത് അങ്ങനെയാണ് പോലും നമുക്ക് നിക്കത്തില്ല പിന്നെ ടെസ്റ്റും കാര്യൊക്കെ ചെയ്‌തു ആയിലൊന്നും കോഴപ്പമില്ല ഇനിയിപ്പോ ഇനിയൊക്കെ ഒണ്ടാകവാണെങ്കി നല്ല നമുക്ക് ഇത് തന്നെ വാണ്
അതെ ഇനിക്കും അങ്ങനെ തന്നെയനു
ഇരിക്കണം ആഹ് ഉണ്ടായിട്ടുണ്ടായിരുന്നുവോ ആഹ് എന്നിട്ട് എന്ത് പോയതാ?
അതെ അതെ
ആ് ഒരു പ്രാവശ്യം രണ്ട് പ്രാവശ്യോ?
മൂന്ന് പ്രാവശ്യം
മൂന്ന് പ്രാവശ്യല്ലേ എന്നാ നല്ല ഇനി നല്ല പോലെ ഒന്നേ നല്ല പോലെ ഒന്ന് ഇതായിട്ട് പിന്നെ ഒരു സംഭവം ഉണ്ട് അത് വാങ്ങി കഴിക്കുവാണീലോ അപ്പോം നമുക്ക് രണ്ട് ബോട്ടിലൊക്കെ വാങ്ങി കഴുകയാണെങ്കിൽ റിസൾട്ട് ഉണ്ടാവുട്ടോ
അതെ അതെ എന്താണ് അ സാനം
അത് ഐപൾസ്ന്ന് പറഞ്ഞൊരു താണ് ഒരു പ്രൊഡക്റ്റ് ആണേ
ആഹ്
അതുണ്ട് പിന്നെ യൂട്രി കെയർ അറഞ്ഞ ഒരു വേറൊരു ജ്യൂസും ഉണ്ട് അത് രണ്ടും ആഹാ ശരിക്കും പറയാണെയെ ഒ ഒന്ന് രണ്ടു ബോട്ടിലൊക്കെ ട്രൈ ചെയ്യുവാണെ ഒരു പക്ഷെ ഒണ്ടാവും ഒരു പക്ഷേല്ല എത്രോ ആളുകൾക്ക് അങ്ങനെ ഒണ്ടായ ചരിത്രം ഒണ്ട് അതുകൊണ്ടാ ഞാൻ പറഞ്ഞെ
ഇങ്ങ അങ്ങനെ കുടിക്കലുണ്ടോ?
അ ഞാന് ഞാൻ സത്യം പറുയാണെങ്കി എനിക്ക് ഒറ്റ പ്രവിശ്യ ഒരു പ്രാവശ്യം ഒണ്ടായത് ഞാൻ ഇത് ഒറ്റ ബോട്ടില് കഴിച്ചിട്ടുള്ളായിരുന്നു അപ്പോകെം അത് കഴിച്ച രണ്ടാമത്തെ മാസം എനിക്ക് ഒണ്ടായി. ആഹ അത്ണ്ടായി എ അത് ഇങ്ങനെ എനിക്കിങ്ങനെ ത് ള്ളത് ഒണ്ടാണ്
അല്ല എന്തുകൊണ്ടാണ് പോവാ കാരണം എന്താറിയോ?
മൂന്ന് മാസായപ്പോ അങ്ങനെ പോയി അത് എനിക്ക് തോന്നണ് ഗർഭപാത്രത്തിന്റെ കട്ടിക്കുറവ് അങ്ങനെ എന്തോ സംഭവാണ്.
അങ്ങൻത്ത പ്രശ്നകാരി ഇൻക്കും
എന്താറിയോ നല്ലോണം സ്സ് ഇനി ഒണ്ടാവുമ്പം തന്നെ ആഹ് നമ്മൾ അറിഞ്ഞ് കഴിഞ്ഞ പിന്നെ നമ്മൾ കാര്യമായിട്ടുള്ള ഒന്നും ചെയ് ഇനിയിപ്പം അങ്ങനാ ഞാൻ വിചാരിചേക്കുന്നേ സത്യം പറയാണേ ദൈവം സഹായിച്ചിട്ട് നല്ലൊരു ഒന്നും കൂടെ ഒണ്ടാവട്ടെ എന്ന് നല്ലൊരു ആഗ്രഹണ്ടേ ആണോ കൊച്ച് ഇങ്ങനെ എപ്പോഴും അവനു ഭയങ്കര ഇതാണേന്നേ നമുക്ക് ആ ഒരു വിഷമം വേറെ തന്നെ ഒന്ന് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് കാര്യല്ല തീരെ ഇല്ലാത്തവരും ഉണ്ട് അത് സത്യമാണ് എന്നാലും അങ്ങനെ ആയതൊണ്ട് ഉം അപ്പോ നമ്മൾ നമുക്കും അങ്ങനത്തെ ഒരിതിണ്ടേ അപ്പ അങ്ങനെ ആവുമ്പോ എന്താറിയോ ഉം ഒണ്ടാവും നല്ല വിശ്വാസത്തോടുകൂടി തന്നെയാണ് ചെയ്യുവാണെങ്കില്ല് ഒണ്ടാവും എന്തോ കൗണ്ട് കുറവിൻ്റെ എന്തോ പ്രശ്നോക്കെ ഉണ്ടോ പുള്ളിക്ക്
അറിയൂല്ല എന്താന്നൊന്നും അറിയൂല്ലല്ലേ അത് കാണിക്കേണ്ടി വരും
ആ കാണിക്കാന്ന് പറഞ്ഞാൽ നിങ്ങളീ
ആഹ് ആഹ് ഞങ്ങള് ഏങ് മലപ്പുറം
ആഹ് ആണല്ലേ അപ്പൊ സുഖണല്ലോ അവിടെ തിരൂരങ്ങാടി ആണല്ലോ ഇത്
ഉം അതെല്ലേ
ഇല്ലേ
ഇല്ലല്ല
ആഹ് അറിയത്തില്ലാല്ലെ ഉമ് എന്നാ എന്റെ ആഹ് ഞാൻ പറയാം
ആഹ് ആഹ് പോവാനായോ വാപ്പോയോ ഉറങ്ങിയോ ഉമ്
കട്ടിയല്ലേ